ഹലോ ആഹ് കേൾക്കാം മോളെ കേൾക്കാം ഞാന് രാവിലെ ഒന്ന് വിളി ക്കണോന്ന് ഓർത്താ അപ്പം വിചാരിച്ചു പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടു വിടണ്ടേ.
ആഹ് ഇപ്പൊ ഇപ്പങ്ങോട്ട് വന്ന് വന്ന് കേറിയതേ ഉള്ളു.
രാവിലെ മൊതല് തെരക്കായിരിക്കും രാവിലെ എപ്പ എഴുന്നേക്കും?
രാവിലെ ആറ് എല്ലാം ശരിയായി വരന്ന്‌.
എത്ര മണിക്കാ ആറ് മണിക്കോ?
ഓഹ് ആറ് മണിക്കെണിക്ക
ഇച്ചിരങ്ങോട്ടൊ ഇങ്ങോട്ടോ ഒന്ന് നീങ്ങനിക്കാമോ ച്ചീരൂടെ ഒന്ന് നീങ്ങി നി ക്കാമോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു എന്തോരു ആഹ് ആഹ് ആഹ് പറഞ്ഞോ മോളെ ആഹ് ഇപ്പം കേക്കാം ആറ് മണിക്കേഴുന്നേക്കത്തൊള്ളോ?
ആഹ് അപ്പ എണീറ്റാ മതി.
ഉം
അണീറ്റാ മതി
ആഹ് പ്പയിന്ന് രാവിലെ എന്തോ കൊടുത്തു വിട്ട്? കൊച്ച് കുഞ്ഞ് അവർക്കെന്തോ ഇന്ന് രാവിലെ ഒണ്ടാക്കി?
രാവിലെ ദോശയും കടലക്കറിയും ഗോതമ്പ് ദോശ.
ആഹ് മതിയല്ലോ.
ഓ ഉം അവർക്ക് പിന്നെ സ്കൂളീന്നും കിട്ടും.
കഴിച്ചോളും കടലക്കറിം ഗോതമ്പ് ദോശേം നല്ല നല്ലതാ നല്ല ടേസ് റ്റില്ലേ എനിക്കഷ്ടവാ കടലക്കറീം ഗോതമ്പ് ദോശെം. പക്ഷേ ഞ എന്റെ മോന് ഇഷ്ടവല്ല എളയോന് ഇഷ്ടവല്ല എനിക്കിഷ്ടവ. എനിക്ക് ഇഷ്ടവ ഹസ്ബൻഡിനിഷ്ടവ നല്ലതല്ലേ നല്ല കോമ്പിനേഷനാ ഇഷ്ടവല്ല.
ഉം കഴിച്ച് എനിക്ക് ചോറാ ഇഷ്ടം. ചോറിനോടാ താല്പര്യം പഴങ്ങഞ്ഞി കുടിക്കണം സൂപ്പറല്ലേ?
ആഹ് പഴങ്കഞ്ഞി നല്ലതാ മോളെ പഴങ്കഞ്ഞി നമ്മടെ ദേശീയ ഭക്ഷണമല്ലിയോ?
പിന്നല്ലേ എനിക്ക് കാപ്പി ഫുഡിനോടൊന്നും വല്യ താല് വരില്ല
ഇടെ പഴങ്ങഞ്ഞിന്ന് പറഞ്ഞാ ആഹ് പിന്നെ അതിനാത്ത് തലേദിവസമേ നമ്മള് കഴുകിയ വെള്ളം നന്നായിട്ട് ചോറൊലച്ച് കഴുകി ആ വെള്ളം ഒഴിച്ചിടുന്നു ആ വെള്ളം കളയല്ലന്നാ പറയുന്നെ ആ വെള്ളം നമ്മളിപ്പം സാധാരണ നമ്മളാന്നേ പഴങ്ങഞ്ഞിയാണെങ്കി ങ്കില് നമ്മളാ ആ വെള്ളം അങ്ങ് കഴി കളയും ഈ പഴങ്ങഞ്ഞിക്കാത്ത് ഒഴി ക്ക്ന്ന വെള്ളാ പക്ഷെ അത് കളയില്ലാ നല്ല വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ള ആ വെള്ള ത്തിലാണ് ബാക്ടീരിയ കൂടുതലൊള്ളത് നമ്മടെ പ്രോബയോട്ടിക്കും പ്രീ ബയോട്ടിക്കും ഒക്കെ ഒണ്ടല്ലോ മറ്റേ ബാക്ടീരിയ അതാണ് കൂടുതലൊണ്ട് അയിനകത്ത് അതിനാണീ പഴം കഞ്ഞി കഴി ക്കണോന്ന് പിന്നെ അയിനാട്ടോത്ത് ഇഷ്ട്ടവൊള്ളത് എനിക്കാണേ പറ്റത്തില്ലാ കേട്ടോ എനിക്ക് തൈരും പറ്റത്തില്ലാ എനിക്ക് തൈര് കഴിച്ചിട്ട് ട്ടൊണ്ടെ പിന്നെ തുമ്മലായിരിക്കും അയിനാത്ത് ഇച്ചിരെ ആഹ് നിങ്ങക്ക് എന്ത് നല്ലതാ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുവാന്നേ ഇച്ചിരി തൈരും
ആഹ് തൈരും ഇച്ചിരി കൊച്ചുള്ളിയും ഒക്കെ അങ്ങോട്ട് ഇട്ട് ഞെരിടി കഴിച്ച് കഴിഞ്ഞാ എന്ത് പിന്നെ നല്ലതല്ലേ കഴിക്കാൻ ഇഷ്ട്ടവൊള്ളവർക്കാണേ ഏറ്റവും നല്ലെ പക്ഷെ എനിക്ക് തോന്ന്ന്നില്ലാ ഇയാക്ക് അധികം വണ്ണം ഒണ്ടെന്ന് തോന്നുന്നില്ലാ ഇല്ലേ പഴം കഞ്ഞി ഞ്ഞി കുടിച്ചാലും അത് നല്ലതല്ലിയോ
സാധനമേ ഇല്ലാ കല്യാണവും കഴിഞ്ഞ് രണ്ട് ഡെലിവറിയും കഴിഞ്ഞു വർഷം എത്രയാ പത്തൊമ്പത് ഒമ്പത് ഒമ്പത് വർഷം ഷായി വണ്ണം ഇല്ലാ ഹലോ കേൾക്കുന്നില്ലേ ഹലോ
ആഹ് കേക്കുന്നില്ലേ
കേക്കാം മോളെ അതിന്റെ എടയ്ക്ക് എനിക്ക് ഒരു ലോക്കൽ കോള് കേറി വന്നു അതാ ഇതിന്റെ എടെക്ക് വന്ന് കഴിയുമ്പോ അതിൻ്റെ റേയിഞ്ച് അങ്ങ് പോവാ എന്നാ ഈ ആഹ് മോനാ അവനെ പിന്നെ വിളിക്കുന്നൊണ്ട് അപ്പൊ അവനോട് എന്നാ പറയാൻ ത്തില്ലാ ഞാനിപ്പോ ഇതുപോലെ എന്റെ ഒരു കൂട്ടുകാരിയെ വിളിക്കാൻ പോവാ
വിളിക്കുവാണെന്ന് പറഞ്ഞതും ഇല്ലല്ലേ ആഹ് അത്യാവശ്യാണോ? ഹലോ
നെറ്റിനോ സാധാ കോളി വരുമ്പോ നമ്മടെ
നെറ്റിന് പ്രശ്നവൊണ്ടല്ലേ?
ച്ചോണ്ടിരിക്കത്താക്കാൻ പറ്റത്തൊന്നും ഇല്ല ഏതായാലും ഇത് ഒരു
ഇത് കഴിയെട്ട് ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് ഇൻ ആഹ് ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ആ കോള് എടുത്താ മതി ഹലോ കേൾക്കുന്നില്ലേ
ആഹ് ഇതാ ഈ
എന്താ ചേച്ചി? വിട്ട് വിട്ടേ കേക്കുന്നുള്ളൂ ഒന്നും കേൾക്കുന്നില്ലേ റേയിഞ്ച്
ആഹ് ഇപ്പ എനിക്ക് കേക്കാം മോളെ എനിക്കിപ്പം കേക്കാം മോള് പറയുന്നേ കൊഴ ഞാൻ പറഞ്ഞില്ലേ പിന്നേം അവൻ വിളിച്ചു അതാണ് കട്ട്
ആഹ് ശെ പറഞ്ഞൂടായിരുന്നോ ആദ്യമേ ആഹ് അത് ചെല സമയത്ത് അങ്ങനാ
ഓഹ് എന്തോ ചെയ്യാൻ
അത് പറഞ്ഞിട്ട് കാര്യെല്ലാ ആഹ്
ഓഹ് ഇന്നിപ്പോ നല്ല വെയിലും ഒക്കെ ഒള്ളതുകൊണ്ട് നല്ലതാ
വെയില്ണ്ട്. എന്തോ പറ്റി എന്തോ ഭാഗ്യം.
ഉം എനിക്കിന്നിനി പോണെനിക്ക് മെയിനോഫ് ഫീസി പോണ ഇന്ന് ഡയറി ഓഫീസി പോണം ഉം അയ്നിപ്പം കൊറേ നമ്മടെ കർഷകർടെക്കെ കൊറെ പേയ്മെന്റും കാര്യങ്ങളോക്കെ ഉണ്ടപ് പ്പാതെല്ലാം കൊണ്ട് നമ്മക്കിപ്പ ഇവടെ ഭരണ സമ്മതിയല്ല അപ്പ അത് കാര ണം ഉം അഡ്മിനിസ്ട്രേറ്ററാ വെരുന്നത്. അപ്പ അത് കാരണം നമ്മക്കവടെ പോയി ഈ ചെക്കൊക്കെ അവട്ന്ന് സൈനിടി പ്പിച്ചോണ്ടക്കെ വെര്ണം ഒരു ജോലിയാ. പിന്നെ അത് ഉം പിന്നെ ഇനി അതിന്റെ പ്രിൻ്റെട്ക്കണം ഒക്കെ കൊറെ കാര്യങ്ങളൊണ്ട്.
ചീരയക്കെ വളർന്നോ അന്ന് ചീര നട്ടെന്ന് പർഞ്ഞ്.
മോളെ ചീര എഹ് ചീര ഒന്നു ഞാൻ ചീരയല്ലടാ പയറാടാ.
പയറാര്ന്നാ?
പയറാണ്ട് കിളിച്ചു അയിനു രണ്ടു മൂന്ന് എലയൊക്കായി വെരുന്നു ആ മതിലിന്റെ സ് സൈഡില കൊറേ ഒണ്ട് അത് ഇനി കിളിച്ച് മേപ്പോട്ട് വെരുവായിരി
ആഹ് ഈ മഴയൊക്കാവുമ്പാന്നും ശെരിയാവത്തൊന്നുല്ലന്ന്‌ തോന്നു മഴയാന്നേ പിന്നെ അതൊന്നും
കൊളവായി പോവും.
ഇന്നലെ ഞാന് എനിക്ക് പിന്നെ ഒരു അഞ്ചാറു വഴ്തനങ്ങ്യാ കിട്ടി അത് പിന്നെ ഞാനെട്ത്ത് മെഴ്ക ആഹ് മെഴ്ക്കുവരട്ടി വെച്ചാ ഞാ എനിക്ക് വെല്ല്യഷ് ട്ടൊന്നുല്ല. പിന്നെ എഹ് യ് അവന്റെ പപ്പായ്ക്ക് ഇഷ്ടവാ ഓഹ് എനിക്കിഷ്ടവല്ല ചെലര് എങ്ങനെ എണ്ണക്കാത്ത് വറ
ആഹ് മസാലെക്കെ ചേർ ത്തെ നമ്മള് മീനെക്കെ ചിക്കനക്കെ പൊരിക്കത്തില്ലേ അത്പോലെ മസാലക്കെ ചേർത്ത്. എണ്ണേല് വറ്ത്തെടുക്കണം അത് സൂപ്
ആഹ് എനിക്കെങ്ങനെ ട്ത്താലും ഇഷ്ടവല്ല. അതെനിക്ക് തോന്നുന്നു ഈ മറ്റേ ഈ വ ആഹ് അത് വറ ത്ത്ട്ത്താ നല്ലത ഇല്ല്യേ അല്ല അത് അതീ വയലറ്റ് കളറിലെ
വൈലറ്റായാലും വെള്ളായാൽ ആ മാ മറ്റേ പച്ചക്കളറ്ണ്ടല്ലേ അതല്ല അടിപൊളിയാ.
ആഹ് ആന്നില്ല്യോ ആഹ് പക്ഷേ എ ണ്ണയാപ്പ എണ്ണേ ഡീപ്പ് ഫ്രൈയായിരിക്കും ച്ചെ എണ്ണക്കാത്ത് നന്നായി വറ്ത്തെട് ക്കുവായില്ലേ?
നല്ല രെസ ഈ ചെല സാനങ്ങള്ണ്ടല്ലേ നമ്മള് പിള്ളേര് ചെലെ സാനങ്ങള് തിന്നൂലല്ലേ ഈ പ്പ കായെക്കെണ്ടല്ലോ മലക്കറിയുടെ കിട്ടുന്ന കാ പൊട്ടറ്റോയക്കെ വല്ല്യ പാടല്ലേ പിള്ളാർക്ക് തിന്നാൻ അപ്പിത്പോലെ മീൻ പൊരി ക്കുന്ന പോലെ ചിക്കൻ പൊരിക്കുന്ന പോലക്കെ ഫ്രൈയാക്കി കൊട്ക്കണം ചോറിന്റുടെ അവർക്ക് ഭയങ്കരിഷ്ടായിരിക്കും. അതൊരു വെറൈറ്റി ടേസ്റ്റായിരിക്കും.
അത് മസാല എന്തോ ചേർക്കും മോളെ?
സാധാരണ മുളക് പൊടി പിന്നെ മഞ്ഞപ്പൊടിച്ചു ഇച്ചി കുരുമുളക് പൊടി. ഇച്ചി ഗരംമസാല അങ്ങനെ ചേർത്ത് ഉപ്പെക്കെ ചേർത്ത്. ആഹ് മിക്സ് ചെയ്ത വേറൊന്നും ചേർക്കത്തൊന്നുല്ല.
ഉം ഞാനീ കൂടുതലങ്ങീ ഫ്രൈ ഐറ്റംസിനോടൊന്നും എനിക്ക് വെല്ല്യ താല്
ഹയ് ഈ സംഭവം ഞാനൊന്നും തിന്നുല്ലട്ടാ ഫ്രൈ ഫ്രൈ ഒള്ള സാനങ്ങളിലൊക്ക അങ്ങനെ ഞാനും കൂട്ടതിന്നോല്ലോ മീൻ പൊര്ച്ചത് ചിക്കൻ പൊര്ച്ചത് അങ്ങനൊന്നും ഒര് കഷ്ണം. അത്രയൊള്ളു ചെറിയൊരു പീസ് അത്രേയൊള്ളു.
ഉം
ദെവസം ചെലപ്പോ ഒരു പീസായിരിക്കും അത്രേ തിന്നൂ
വെജിറ്റേറിയനാണോ വെജിറ്റേറിയൻ ഇഷ്ടവാ മോക്കത്ര വെജിറ്റേറിയൻ ഇഷ്ടവാണോ
എനിക്ക് അത് അതൊക്കെ ഇഷ്ട പിന്നെ ബിരിയാണി ഇഷ്ടല്ല പക്ഷെ കുഴിമന്തി ഇഷ്ടവ
അതു കൊള്ള ഞങ്ങടെ കൊച്ചിന്റെ കൂട്ടാണല്ലോ അവന് കുഴിമന്തിന്നും പറഞ്ഞ അവൻ ചാകും
ആഹ് കുഴിമന്തി ഇഷ്ട പക്ഷെ ബിരിയാണി ഇഷ്ടല്ല ഇഷ്ടല്ലാത്തൊരു ഫുഡ ബിരിയാണി ഒട്ടു ഇഷ്ടല്ല
ആ ഇപ്പ ഇപ്പൊ ഒരു ഇപ്പ എവടെ നോക്കിയാലും ബിരിയാണിയല്ലെ പണ്ടെന്ന് പറഞ്ഞാ ഞാന് ഓർക്കുന്നുണ്ട് പണ്ടൊക്കെ ബിരിയാണിന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാന്ന ഇല്ലിയോ സത്യത്തി അതൊരു
ഏറ്റവും കൂടുതൽ ഇഷ്ട കുഴിന്തിയൊക്കെ കാട്ടി
ഓഹ് എനിക്കിഷ്ടവല്ല മോളെ എനിക്ക് ബിരിയാണി എനിക്ക് വല്ല്യ താല്പര്യന്നുല്ല അങ്ങനെ അല്ല അങ്ങ എന്ത്‌ പണ്ട് നമുക്കീ ഒരു കാര്യമുണ്ട് മോളെ പണ്ടെന്ന് പറഞ്ഞാ എല്ലാവീട്ടിലും ബിരിയാണി ഒന്നും ഇപ്പം ഇപ്പം നമുക്ക് ഉദ്ദേിക്കുന്ന സമയത്ത് നമുക്ക് ബിരിയാണി കിട്ടും
എങ്കിലും ഇപ്പ ബിരിയാണിയല്ലേ ആൾക്കാര് കഴിക്കുന്നെ
അല്ല ചുമ്മാ ആന്നേലും നമുക്ക് എന്തുവ പണ്ടൊന്നും ആൾക്കാർക്ക് അങ്ങനെ അങ്ങനെ ബിരിയാണിന്ന് പറഞ്ഞാ വല്ല്യൊരു സം ഭവം ഏഹ് ആ ആത അപ്പൊ അന്നു അതരം ഇപ്പന്ന് പറഞ് കഴിഞ്ഞാ ഒരു പുലാവായിട്ട് പോലും ആൾ ക്കാര് ബിരിയാണി നമ്മളീ ചെല കടകൾലോക്ക ചെന്ന് കഴിക്കുന്ന സത്യം പർഞ്ഞ പുലാവാ അത് ബിരിയാണിന്നൊന്നും പറയാനൊക്കത്തില്ല ഓ കോറേ ന്ന ചിക്കന് അങ്ങോട്ട് വറത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് കോറച്ച് ചോറും എല്ലം കുടെ വെച്ച് കഴിഞ്ഞാ ബിരിയാണിയാവോ ബിരിയാണിന്ന് പറഞ് കഴിഞ്ഞാ അത് ദമ്മൊക്ക ഇട്ട ഇല്ലിയോ അതാണ് ശരിക്കുള്ള ബിരിയാണിന്ന് പറഞ്ഞ ഇപ്പം ബിരിയാണി എങ്ങനുണ്ടോ നല്ലത് ശരിയാ ഓള് പറഞ്ഞത് കറക്റ്റാ അങ്ങനെയൊക്കെ കൊറച്ച് കൊറേ ഉം ഇയ്യ് ഇപ്പ എല്ലാർക്കും ഈ വാങ ആഹ് നിങ്ങളൊക്കെ ബിരിയാണി സ്പെഷ്യലിസ്റ്റുകളല്ലിയോ
ക്ക്ഴി അർഞ്ഞൂട എനിക്ക് തിന്നാം മാത്രേ അറിയൊള്ളൂ
ഓക്കറിയത്തില്ലേ ബിരിയാണി നല്ലായിട്ട് വെക്കാന്
പിന്നെ നല്ലൊരു ചിക്കൻ കറിയെലും വെക്കർഞ്ഞുട
പിന്നെ എന്തോ ഈ വെക്കുന്നേ
ഇൻക്ക് സാനങ്ങള് ഞാൻ വെച്ച ശരിയാവത്തില്ല അത് എന്റെ അമ്മായമ്മ വെച്ചാലെ ശരിയാവോള്ളൂ ഉം ഏയ്‌ ഞാ അതൊന്നും വെചാല് ശരിയാവത്തില്ല ഓ അങ്ങനെയൊക്ക നമ്മള് വെ ണെങ്കി ആഹ് തീർച്ചയായിട്ടും ഒരാപ്പത്തഞ്ച്
പെങ്ങളാണോ എന്നെ വിളിക്കുന്നത് അവളാണോ എന്നെ വിളിക്കുന്ന ഹസ്ബൻഡ പെങ്ങളല്ലേ ആ അവളൊരു ഇച്ചിരി നല്ല മിടി
ആ താത്തെക്കെ എല്ലാം വയ് ക്ക്യറിയ അവരൊക്കെ വല്ല്യ വല്ല്യ ആൾക്കാര് നമ്മളൊക്ക കൊച്ചു കൊച്ചു പിള്ളേര് ഉം
ആഹാ അവക്ക് പ്രായൊണ്ടോ ഇല്ല ഒത്തിരി പ്രായൊന്നില്ലെന്ന് തോന്നല്ലോ
മുപ്പത് വയസ്സാവാൻ പോണേള്ളു മറ്റേന്നാളാ മുപ്പത് വയസ്സ് എനിക്ക് ഇരുപത്താറും
ഉം അല്ല അവളനിക്ക് തോന്നുന്നു ഒരിച്ചിരി കലാകാരിയ ഇച്ചിരി നല്ല ഒരു ഇതുള്ളൊരു കൊച്ചാ അവളോട് പറഞ് അവള്- കുക്ക് ചെയ്യത്തില്ലന്ന്
അത് താല്പര്യമില്ല നല്ലോണ്ണം വെക്കും പക്ഷെ കുക്ക് ചെയ്യുന്നത് ഇഷ്ടേല്ല എനിക്ക് പക് -
ആഹ് ഇന്ന് ഞാൻ അവളെ വിളിച്ചപ്പം അവളെന്നോട് പറഞ്ഞു അവളെന്നോട് പറഞ്ഞു അവള് അപ്പം ഉണ്ടാക്കാൻ പോവാ കറി എന്തുവാ ഇതുവരെ-
താത്തക്കേ അടുകളെ കേറുന്നത് ഇഷ്ട്ടവേ അല്ല
ആഹ് അതാ ഞാൻ പറഞ്ഞു മോളെ വെല്ലൊക്കെ വെച്ചു- അവ്ക്ക് അവ്ക്ക് ജോലിയില്ലെ?
ഇല്ല ജോലിയൊക്കൊണ്ടായിരുന്നു കുഞ്ഞുങ്ങള് മൂന്നു പേരുള്ളത് കൊണ്ടേ ഏറ്റോം എളയ കുഞ്ഞ്
എന്നാലും മിടിക്കിയാ സംസാരത്തി മിടിക്കിയാ ആള്
ആ റീൽസൊക്കെ ചെയ്യും കിടിലവാണ്
അല്ലൊരു ഒരു ഒരു പോസിറ്റീ പോസിറ്റീവ് എനർ ഓ അവളാണോ അവള് പിന്നെ ഇതിനെ പറ്റി - ഇട്ടേക്ക്ണ് കണ്ട് അവളാണോ അത് അവള് റീൽസിട്ട് റീൽസിനത്ത് ഓ മിടുക്കി
ഓഹ് സംഭവം കിടിലവാണ് ഉം പക്ഷെ ഒറ്റ കാര്യവുള്ളൂ പുള്ളിക്കാരിക്ക് അടുക്കളേ കേരുന്നെ ഇഷ്ട്ടവല്ല.
ആഹ് അത് ഒറപ്പാ
ഉം ആ ചെലോര് അങ്ങനാ ചെലോർക്ക് അട് അടുക്കളേ കേറുന്നെ ഇഷ്ട്ടമല്ല ചെലോർക്ക് അടുക്കളേ ഇഷ്ട്ടം പലരും പല സ്വവാവക്കാരാണല്ലേ.
ഒത്തിരിയാവുമ്പോ നമുക്ക് മുഷിയും മോളെ അതൊക്കെ കോറച്ച് കഴിയുമ്പോ നമു മുഷിയും കാര്യം നമ്മള് അടുകളേ തന്നെ നമുക്ക് ഹെൽപ്പില്ലായെങ്കിൽ നമ്മൾ മുഷി മോളെ എന്നാ ശരി ഞാൻ വിളിക്കാം ഓക്കേ എന്നാ